ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം
ഉം അപ്പം അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ
അവരോട് പറ ജോലിക്ക് പഠിച്ച് പരീക്ഷ ഏഴുതീട്ട് വല്ലാ ജോലിയും മേടിച്ചിട്ട് ജോലി ക്ക് വിടാൻ പറ വീട്ടുകാരോട് അവര് നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് കാര്യവില്ലല്ലോ
അത് ഓലിക്ക് ഇപ്പത്തെ സാഹചര്യം കൊണ്ട് എന്താ പറയേണ്ടേന്ന് അറിയില്ലേ
ഉം
അങ്ങനെ ഒന്നുണ്ട്
അതെ അവരെ ഒന്നും പറയാൻ
ഓലെ പറയാനും പറ്റൂല്ല ഇനിയും പറയാൻ പറ്റൂല്ല പറഞ്ഞത്
പറയാൻ പറ്റത്തില്ല
നമ്മക്ക് നമ്മടെ സത്യാവസ്ഥ മനസ്സിലാവണ്ട് പക്ഷെ മറ്റുള്ളവൾക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ
ആഹ് അതില്ല നമ്മളെയെ കുറ്റപ്പെടുത്തത്തൊള്ളൂ കൂടുതല്
അതന്നെ ഇതിനൊക്കെ എന്നെ കുറ്റപ്പെടുത്തീനി
ആഹ അത് എപ്പഴും അങ്ങനെയാ നമ്മളങ്ങനെയാ വീട്ടിലും ഇത് വീട്ടിലെ അവസ്ഥയെന്ന് പറഞ്ഞാ നമ്മള് ഇപ്പ അമ്മൂമ്മയെന്ന് പറഞ്ഞില്ലേ
ഉം
അമ്മൂമ്മക്ക് എന്റെ ഹസ്ബഡിൻ്റെ അമ്മേനെ കൂടാത വേറെ ഏഴ്‌ മക്കളുണ്ട് വേറെ ഏഴ് മക്കളിൽ ഒരാള് മാത്രമാണ് ആണായിട്ടുള്ളത് ബാക്കി എല്ലാം പെൺ മക്കളാ
ആഹ്
ഇപ്പം നമ്മള് താമസിക്കുന്ന ഈ അമ്മൂമ്മയുടെ കൂട്ടത്തിൽ അമ്മൂമ്മ വളർത്തിയത് കൊണ്ടാ അതായത് ഹ സ്ബന്റിന് മൂന്ന് മാസം ആയപ്പോ മരിച്ച് പോയതാ അമ്മ
അപ്പൊ ആ മൂന്ന് മാസം ആയപ്പോ തൊട്ട് ഈ അമ്മൂമ്മയാ വളർത്തുന്നത്
ഉം
അതുകൊണ്ട് നമ്മൾ അവിടെ നിക്കുന്നു
ആഹ്
ആഹ് ഒരു ഇത് മാത്രവേ നമുക്ക് അവിടെ ആ വീട്ടിലുള്ളൂ എന്നെയൊക്ക കല്യാണം കഴിച്ച് കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇ അപ്പഴാണ് അമ്മൂമ്മ പ്രായം ആയത് അന്നൊക്കെ കുറച്ചൂടി കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി പതിനെട്ട് വയസിൽ കല്യാണം കഴിഞ്ഞതാ പതിനൊന്ന് വർഷവായി കല്യാണം കഴിഞ്ഞിട്ട്
ആഹ്
അന്നൊക്കെ കുറച്ച് ചെറുപ്പാണല്ലോ അവര്
ഉം ഉം
അമ്മൂമ്മ എന്ത്‌ പിന്നെ ഒണ്ട് ഈ അമ്മൂമ്മയുടെ ഒര് ഇളയ മകള് താഴത്തെ ഒരു മകളും കൂടിയാ വളത്തിയത്
ആഹ്
ഹസ്ബൻഡിന് അപ്പൊ ഇവരെന്ത് പറയുന്നോ അവര് പറയുന്ന മാത്രമാണ് സത്യം പറഞ്ഞ ഹസ്ബൻഡ് കേട്ടോണ്ടിരുന്നത്
ഉം ഉം
ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞതുപോലെ കാരണം പോ അവര് പോ എ ന്നെ എന്റെ വീട്ടില് വിടത്ത് പോലും ഇല്ലായിരുന്നു ഇവര്
ഏ
എന്നെ എന്റെ വീട്ടിൽ വിടത്തില്ല ഹസ്ബൻഡ് അമ്മൂമ്മ ഒറ്റക്കല്ലേ അമ്മൂമ്മ ഒറ്റക്കാ എന്നും പറഞ്ഞ് വീട്ടിലോട്ട് വിടത്തില്ല
അവ് ഓൽ കളിക്കാണ് ഓ ഓ ഓല ഒന്നായാണ്ട് കളിക്കാണ്
ആണെന്നേ ഒരു ദിവസം പോലുംല്ലേ എന്നെ വീട്ടിൽ നിർത്ത വിടത്തില്ല കാരണം എന്താ അമ്മ ഒറ്റക്ക്
ഉം
ഇവര് ഹസ്ബൻ്റ് ആണെങ്കിൽ അവർ അവരെന്ത് പറയുന്നു അത് മാത്രാണ് കേക്കുന്നത്
ആ അമ്മക്കും കെതിയേട് ആണ്
നമ്മുക്ക് ആ ഒന്നും ഓരെന്തും എൻ്റെ സത്യം പറഞ്ഞ എന്റെ രണ്ടാമ മത്തെ മോനുണ്ടായിക്കഴിഞ്ഞില്ലേ രണ്ടാമ മത്തെ മോനുണ്ടായി കഴിഞ്ഞാണ് എൻ്റെ ഹസ്ബൻ്റ് ഇങ്ങനെ മാറിയത്
ഏഹ്
ക്ഷെ അതുവരെ കൊറെ ഒന്നാമത്തെ കാര്യം എനിയ്ക്ക് നിങ്ങൾക്ക് പിന്നെ അറെയ്ഞ്ചിട് മാരേജ എന്നെ സംബന്ധിച്ചെടത്തോളം ലൗ മാരേജാണ് അവരെ എതിർത്ത് ഞാൻ എറങ്ങിപ്പോയത അവർക്ക് ഇഷ്ടവല്ലാഞ്ഞിട്ടും എനിയ്ക്കിത് മതിയെന്നും എനിയ്ക്ക് വീട്ടി ചെല്ലാൻ പറ്റത്തില്ല വഴക്കാണെന്നും പറഞ്ഞിട്ട്
ആഹഓൽ ഇങ്ങനെ പറിം
ആഹ അവര് പറയത്തില്ലേ നീ നിൻ്റെ ഇഷ്ടത്തിന് പോയല്ലേന്ന് പറയ തില്ലെ അത് കാ അത് കാരണം ഞാൻ വീട്ടി ചെല്ലത്തില്ല എന്ത് പ്രശ്നം ഉണ്ടേലും വീട്ടീ അറിയിക്കത്തില്ലായിരുന്നു ഒരു കാര്യവും വീട്ടി പറയത്തില്ല കൊറേ ഒരുപാട് സഹിച്ചു കെട്ടൊ ഒരുപാട്ന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഡെലിവറി പ പത്ത്ഒമ്പതാമത്തെ വയസ്സില ഡെലിവറി നടക്കുവാ
നമുക്ക് ഈ പത്തൊമ്പത് വയസിലൊക്കെ എന്തറിയാം ആ ഡെലിവറി നടക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു മാസം ഞാൻ ഹോസ്പിറ്റലില് അഡ്മിറ്റാണ് ഡെലിവറിയ്ക്ക് മുന്നെ കാരണം കൊച്ചല്ലേ
ആഹ്
ഡെലിവറിക്ക് മുന്നേ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിയിട്ട് എൻ്റെ ഹസ്ബൻഡ് കാണാൻ വരുന്നതെന്നാ ന്നറിയോ ഇവര് പേടിച്ച്
ഉം
വരും അന്ന് ഒരു അഞ്ചു മിനിറ്റ് നിയ്ക്കും അപ്പൊ എന്റെ അമ്മയ എൻ്റെ കൂട്ടത്തി ഹോസ്പിറ്റലില് നിയ്ക്കുന്നത്
ആഹ
വരും വന്നൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ഇരുന്ന് വർത്താനം പറിം പെട്ടന്ന് പോവും കാരണം ഇവരറിയത്തില്ലേ പെട്ടന്ന് പോകും ഫോൺ ചെയ്യുന്നതൊക്കെ എങ്ങനെ ന്ന റിയൊ ഇവര് പാത്ത് കാണാതെ ഒക്കാ
അത് എത്തിനാ ഒരാള് ഇൻക്ക് അതൊന്നും ഇഷ്ടല്ലട്ടോ
ഞാൻ എന്നിട്ട് അന്നിട്ട് ഓർത്തോണെ ഡെലിവറി ടൈ മപ്പൊ നമുക്ക് എനിക്ക് പത്ത് ഡെലിവറി ടൈം ആയിട്ടും ഒട്ടും വയറില്ല
ആഹ്
ഒട്ടും വയറില്ലാഞ്ഞിട്ട് ഡോക്ടറിന് തന്നെ പേടി ഡോക്ടറ് പറഞ്ഞ് നിങ്ങള് ഇവിടന്ന് കൊണ്ട് പൊക്കൊ കാരണം എന്തേലും സംഭവിച്ചു കഴിഞ്ഞാ
ആഹ്‌ നമ്മടെ സർക്കാർ ഹോസ്പിറ്റല ഫെസിലിറ്റീസ് ഒന്നു ഇല്ല നിങ്ങള് കൊണ്ടൊ ക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങടെ അടുത്ത എന്റെ വീടിന്റെ അടുത്ത് ഒരു നേഴ് സ് അവടെ ഒണ്ടാരുന്നു ഒരു സിസ്റ്റർ ഒണ്ടാരുന്നു അക്കെ ഒണ്ടാരുന്നൊണ്ട് അക്കാ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇപ്പ നിങ്ങൾ വിടരുത് അവക്കൊന്നും സംഭവിക്കത്തില്ലന്ന് പറഞ്ഞു
ഒന്നും വരത്തില്ല ഞാൻ നോയ്ക്കിക്കോളാന്ന് അക്ക പറഞ്ഞു
ഉം
ആ ഫലവായിട്ട് ഇവര് വിട്ടില്ലേ ഇവര് വേദന വരാനായിട്ട് എനിക്ക് പെയിൻ വരാനായിട്ട് മരുന്ന് തന്നപ്പഴത്തേക്ക് ഞാൻ എന്റെ ഹസ്ബൻഡറിനെ വിളി ഷുഗർന് കേറി കഴിഞ്ഞാ പിന്നെ നമക്ക് കാണാൻ പറ്റത്തില്ലല്ലോ
ആഹ്
ഡെലിവറി റൂമി കേറിക്കഴിഞ്ഞാ കാണാൻ പറ്റത്തില്ലല്ലോ ഒന്ന് കാണാനായി ട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യന്നറിയാവോ ഞാൻ വിളിച്ചു ഒന്ന് വരുവാ എനിക്കൊന്ന് കാണാനാണന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ പ്പഴത്തേക്ക് ഈ ചിറ്റ എന്നെ വിളിച്ചിട്ട് പറഞ്ഞന്നാന്നറിയാവോ അ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് നീ കണ്ടാ മതിന്ന് പറഞ്ഞ് ആ ടൈമില് ഓർത്ത് നോക്ക്യോണം പെയിൻ വന്ന് ബ്ലീ ഡിങ് വന്നു ബ്ലീഡിംഗായി നിക്കുവാ എനിക്ക്
എന്തൊരു കെതിയെടാണ്
ആറ്റെ പഷേ അതാവര് അങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ എന്റെ ഹസ്ബൻ്റ് വന്നില്ല ഓർത്തോണോ ഒടനെ ഇവര് വിളി ഇവര് വിളിച്ചിട്ട് പറഞ്ഞു ഹസ്ബൻ്റിനോട് പറഞ്ഞേ എന്നനാറിയോ നീ ഇപ്പോ വരണ്ട ഞങ്ങള് പൊക്കോളാന്ന് പറഞ്ഞ്
ഓഹ്
അപ്പഴും നമ്മളെന്തിനാ വിളിച്ചത് ഹസ്ബൻ്റിനെ ഒന്ന് കാണാനാ വിളിച്ചത്
ആഹ് പൂതിയല്ലേ ആ ടൈമില്
ആ ടൈമി നമ്മടെ ഒരാഗ്രഹം പിന്നെ കാരണം സത്യം പറഞ്ഞ് ഇവര് ഇങ്ങനെ പറഞ്ഞോണ്ട് നമുക്കിനി എന്താകും സത്യത്തി ജീവനോടെ ഒണ്ടാകൂന്ന് പോലും അറിയി ല്ലല്ലോ ഒരു ഡെലിവറി അല്ലേ നമക്ക് അറിയില്ല എ ന്താ ആദ്യത്തെ ഡെലിവറി നമുക്കറിയില്ല ഈ വെള്ളക്കൊറവ് കുഞ്ഞിന് തൂക്കക്കൊറവ് എല്ലാം ഒണ്ട് കൊ ചാകെ ഒണ്ടാര്ന്നു ഓ ആഹ് ഒന്ന് ഏതാണ്ട് തൊള്ളായിരം അത്രേ ഒണ്ടാരുന്നുള്ളൂ കുഞ്ഞ് അത്രേള്ളൂ കുഞ്ഞ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നന്ന് പറഞ്ഞു വന്നിട്ട് എനിക്ക് കാണാൻ പറ്റുവോ
ആഹ്
അട്ട് എന്നെ എന്റെ ഇവര് വീട്ടിലോട്ട് പോലും വിട്ടില്ല എൻ്റെ അമ്മയായിട്ട് വഴക്കിയിട്ട് എൻ്റെ അമ്മേനെ ആശുപത്രിന് ഇവര് പറഞ്ഞ് വിട്ട്
തന്നെ
ആഹ് ഡെലിവറി കഴിഞ്ഞപ്പഴത്തേക്കും ഭയങ്കര പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റ
അത് വരെ ഓല് ഇല്ലേനി ലേ
അതുവരെ അവരില്ലേ ആ ഒര രു മാസം ഞാൻ ആശുപത്രി കെടന്നിട്ട് എന്റെ അമ്മയാണെന്നെ നോക്കിയെ പക്ഷെ എനിക്കൊന്നും പ്പോ ഡോക്ടർമാർ എല്ലാരും കൂടി വന്നിട്ട് പറഞ്ഞു കൊച്ചേ നീ ഇപ്പോ നിന്റെ വീട്ടിലോട്ട് പോവാൻ നീ വാശി പിടിക്കരുത് കാരണം ഒരു പരിധി ഉണ്ടാവുല്ലോ വീട്ടുകാർക്ക്
ആഹ്
അപ്പൊ അതുകൊണ്ട് നീ വാശി പിടിക്കരുത്. തൽക്കാലം നീ ഒന്നും മിണ്ടണ്ട അവര് പറയുന്നത് കേട്ടിട്ട് അവരൂടെ പോകുന്ന ഡോക്ട ത്തുമാര് തന്നെ പറഞ്ഞു പിന്നെ
ഉം
അങ്ങനെ പിന്നെ ഞാൻ ഇവരുടെ കൂടെ ഹസ്ബൻ്റിന്റെ കൂട്ടത്തിലോട്ട് വീട്ടിലോട്ട് പോന്നു പോരേണ്ടി വന്നു
ആഹ്
റെസ്റ്റ് ഉണ്ടാ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോലെ നമുക്ക് ഇവിടെ റസ്റ്റ് ഉണ്ടാവോ
ആ അവ്ടെ ഉണ്ടാവും പക്ഷെ ഇവടെ ഇണ്ടാവൂല കല്യാണം
ദിവസമാണ് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു റെസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല എന്നാലും ഒരു പതിനഞ്ച് ദിവ
ഉം
അതിനപ്പുറത്തേക്ക് നമുക്കൊരു റെസ്റ്റ് പോലും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ മോനുണ്ടാകുന്നതിന് മുന്നേ ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഡെലിവറി നിർത്തുക നമ്മള് പ്രഗ്‌നന്റ് ആയപ്പോ തന്നെ പറഞ്ഞ് നമുക്ക് ഡെലിവറി നിർത്താന്ന് പറഞ്ഞ് എൻ്റെ ഹസ് സ്ബന്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്ത് ഡെലിവറി നിർത്താനായിട്ട് പിറ്റ ദിവസം ഓപ്പറേഷനാ. ഇത് വന്ന് ഒപ്പിട്ടേച്ചു വീട്ടിൽ ചെന്ന്.
ആഹ്
വീട്ടീ ചെന്നപ്പോ അവര് പറഞ്ഞ് യ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്.
ഏ
അത്ക് ആ അത് കേട്ടാണ്ട് ഇവര് ഡോക്ടറെ ഒക്കെ വിളിച്ച് പറഞ്ഞ് ഡെലിവറി നിർത്താൻ പറ്റത്തില്ലന്ന്. അതുവരെ അവരുടെ ഇഷ്ടത്തിന് ഇപ്പ ഞാൻ ഇപ്പ പഠിച്ച്
ആഹ്
ഇപ്പ അതൊക്കെ മാറി കേട്ടാ ഇപ്പ ചിറ്റയൊന്നും ഇല്ല ചിറ്റയൊക്കെ പണി കൊടുത്ത് വിട്ടു. ചിറ്റയൊക്കെ നല്ല പണിയാണ് ചേട്ട നീട്ട്കൊടുത്തു. അന്നേരത്തേക്ക്പ്പ പിന്നെ പിണ്ടത്തില്ലാ പറയത്തില്ല ഇപ്പൊ അത് കാരണണ്ടല്ലോ നമുക്ക് സ്വസ്ഥത.
ആഹ് അത് മതി ഒരു സമാധാനം.
ഒരു സമാധാനണ്ട് കാരണം ആരുടെ ഇഷ്ടത്തിനില്ല ഇപ്പൊ ആരെയും കൊണ്ടില്ലേ. എന്നെ ഒന്നും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. ഒരു വഴക്ക് പോലും. ഇപ്പ ഈ അമ്മയുടെ ഒരു മകനുള്ളത് പുള്ളിക്കാരൻ എപ്പഴും വന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ട് പോകും കേട്ടോ. ഇവരെ വന്നു നോക്കാത്തൊന്നുല്ല ഞാനാ നോക്കുന്നത്.
ഉം
ഇവര് ഇപ്പ ഇടക്കിടയ്ക്ക് വന്നച്ച എന്നെ ചീത്ത കണ്ടുപോവാ അയ്ന് പുള്ളീനെ ചീത്ത പറയും. എന്നെ ആരെ കൊണ്ട് ഇപ്പ ചീത്ത പോലും പറയിപ്പിക്കത്തില്ല. ആഹ് ഇപ്പൊ സമാധാനണ്ട്. അത്ര അനുഭവിച്ചു കേട്ടാ ആ ഒരു അഞ്ചാറ് വർഷം നല്ല ശരിക്ക അനുഭവിച്ചപ്പോ
പ്പം വീട്ടിൽ പറയാൻ പറ്റില്ല ഇതാണ് അവസ്ഥ. സ്വ സ്വന്തം വീട്ടിപറയാൻ പറ്റോ പറ്റത്തില്ല.
ഇല്ല അതാണ് ലവ് മാരേജ് പറയുമ്പോ ആറന്റെമേജ്
കല്യാണത്തിന് മുന്നും തന്നെ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ് എന്റെ മകളവിടെ നിക്കത്തില്ല ഒരു മാസം ആകും മുന്നും വീട്ടിൽ പോരുന്ന് പറഞ്ഞതാണ്. വരുടെ ക്യാരക്ടർ അങ്ങനെയിരുന്നു ഈ അമൂമയുടെ ക്യാരക്ടർ അതാണ്.
ആഹ് ആഹ്
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ അപ്പോഴും ഞാൻ എനിക്കില്ല എനിക്കിത് തന്നെ വേണമെന്ന് വാശി പിടിച്ചല്ലോ.
ആഹ് ആ അഛെ ആഹ് ഒരു ഇത് അവിടെ വന്നു അമ്മക്ക്.
ആഹ് നമുക്കതുകൊണ്ട് അനുഭവിച്ചേ പറ്റത്തുള്ളൂ വീട്ടിൽ പറയാൻ പറ്റത്തില്ല.
ഉം
വീട്ടുകാരടെന്ന് എനിക്ക് അവിടെ പ്രശസനാണെന്ന് പറഞവരെന്നേ ഓടിക്കത്തില്ലേ.
ഉം
പക്ഷേ എന്നിട്ടും ഇപ്പോഴും എന്റെ അച്ഛൻ പറയും കേട്ടെ എന്തേലും പ്രശ്നമുണ്ട് നീ എന്റെ വീട്ടിലട്ട് തന്നെ പോന്നച്ചാൽ മതി അച്ചൻ പറയൂ എന്നേരം നമ്മക്കതൊരു നാണക്കെട്.
ഉം